ഹലോ
ആ ചായൊക്കെ കുടിച്ച് കെഴിഞ്ഞോ
കുട്ച്ച് കഴിഞ്ഞ്
ആ
മ് സ്പെഷ്യലൊന്നും വെയ്യ ഇണ്ടാക്കിട്ടില്ലടി ഒന്നും ഇണ്ടാക്കി ല്ല എണ്ണക്കടിന്നും ഇപ്പം വല്ലാതെ ഇണ്ടാക്കാലില്ല ഇണ്ടാക്കിയാ ഞാൻ തന്നെ തി ന്നും വെയിറ്റ് ആവിശ്യത്തിലേറെണ്ട്
ആഹ് ശെരി
പിന്നെ കുട്ടിക്ക് അങ്ങനെ മോനാണ് ഓൽക്കൊന്നും പിന്നെ എണ്ണ കടിയോട് വല്ല്യ താൽപര്യല്ല. എണ്ണ കടീന്ന്റഞ്ഞാ ഓൽക്ക്‌ ഇങ്ങനെ മസാലക്കള്ള ഐറ്റങ്ങളൊക്കെണേൽ കൊറച്ചൊക്കെ തിന്നോക്കും ല്ലാത്ത ളൊന്നും വല്ല്യ താല്പര്യല്ല
ഓ എനിക്കാണേ എണ്ണക്കടി വയങ്കര ഇഷ്ടാ
മ് ഇൻക്കിഷ്ടാണ് ഇണ്ടാക്കിയാ ഞാനങ്ങനെ തിന്നോണ്ടിരിക്കും
ഞാ എണ്ണക്ക ആ ഞാന് വീട്ട് പോയാലൊന്നും ഇണ്ടാക്കൂല്ല എണ്ണക്കടിയൊന്നും ഇക്കങ്ങനെ ഇണ്ടാക്കളെളാരു മൂഡ് വെരുല്ല നിക്ക് ആരെങ്കിലും ഉണ്ടാക്കി തന്നായിരുന്നു തിന്നോളൂ
തിന്നോളൂ
എണ്ണക്കടിയൊന്നും ഞാനങ്ങനെ പരീക്ഷിച്ചോക്കീല്ല ഞാ ഒരു പഴമ്പൊരിണ്ടാക്കിണ്ട് ആ പിന്നെ ഈ ന്നാ മറ്റേ മറ്റേ ഇതില്ലേ ഉള്ളിവടാ
ആഹ പൊക്കവട മ് മ് മ്
അത് മ രണ്ടും മാത്രം സക്സസ് ആയിട്ട്ണ്ടാക്കി
അത് പിന്നെ വേഗാണല്ലോ
അതെ സിമ്പിളാണ് അനിയത്തി ണ്ടാക്കും എന്റെ വല്യച്ഛന്റെ മോള്ണ്ട് ഓള്ണ്ടാക്കും.
ആ ചെലോര്ക്കങ്ങനെ വേഗണ്ടാക്കും
ആ ഓക്ക് ഇഷ്ടാണങ്ങനെക്കെ ഇണ്ടാക്കാൻ
ചെലോര്ക്ക് അങ്ങനെക്കെരിതാണ്.
ആ എനിക്കണേ മടിയാണ് ഉണ്ടാക്കാൻ ഓള് ഓള് ണ്ടാക്കിട്ട് ഇന്നോട്ങ്ങനെ പറിയും ട്രൈ വാ ടേസ്റ്റയിതോക്ക് ടേസ്റ്റ്യ്തോക്ക് വാ വാ വന്നറഞ്ഞ് വിളിച്ചൊണ്ടോവും
അപ്പൊ ഞാനിങ്ങനെ ആ അവളിപ്പോ പ്ല പ്ലസ് വൺ കഴിഞ്ഞു പ്ല
ആ അത്രയായിട്ടുള്ളല്ലേ
ഉം
ഉം
അപ്പൊ അവളിങ്ങനെ പറയും ഞാൻ പറയും ആ രസണ്ട് കൊള്ളാം ചിലതൊക്കെ പോയി പോകും അഞാങ്ങനെ പറയാ അത് പോരാ
എന്തോ ഒരു ഞങ്ങ ഒരുസം ഒരു പായസം ഉണ്ടാക്കിണ്ട
മം
പായസത്തിന് പൂതിയായിട്ടേ
ഏ
നമ്മള് രണ്ട് പെൺകുട്ടികള് പിന്നെപ്പോ ആ വീട്ട് ന്ന് വീട്ടിൽന്ന് പായസത്തിന് ആ പൂതിയായിട്ട് നമ്മള് രണ്ട് പെൺകുട്ടികളാണ് അങ്ങനെ വീട്ടാരോടന്നും പറയണ്ട നമ്മള ഉണ്ടാക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കി
എ ശരിയായോ
ഈ ഇതൊന്നുല്ല ആ ഇത് മറ്റേ സാധനല്ലേ എന്താ പറയാ ഈ വല്ല അണ്ടിപ്പരുപല്ല മറ്റേ സേമി ഇല്ലേനി
ആ ആ
അപ്പ മറ്റേ ആ പരിപ്പിന്റെ പായസല്ലേ ആ അങ്ങനെ ഒരു പായസം വെ ക്കാന്ന് വെച്ച് പരിപ്പ് മറ്റേ ഈ മം എന്താ പറയാ ചെറുപെറു പായസ്സല്ലേ ചെറുപയർ പായസം ആ അത്ണ്ടാക്കാം വിചാരിച്ചേ ആ ഇല്ല അപ്പൊ സേമയില്ലാത്തന കൊണ്ട് അത്ണ്ടാക്കാന്ന് തീരുമാനിച്ചേ ഇത്ണ്ടാക്കണങ്കി തലേന്ന പരിപ്പൊക്കെ പോതിർത്തി വെക്കണ്ടേ വെള്ളത്തില്
അത് ശരി
ആ ഞങ്ങൾ എന്ത ചെയത് ഒരു പത്ത് മിനിറ്റ് ചൂടുള്ളത്തില് ട്ടച്ചിട്ട് ഞങ്ങള് ണ്ടാക്കി
ഇങ്ങട്ട് കുക്കറിട്ടാണ് വേഴിച്ചാതിനെ
അത് ഓർമ്മല്ല ആരോടേം ചോയിക്കണ്ടേ ചോയിച്ചാ ഒരിത് പോയില്ലേ അപ്പൊ ഞങ്ങള് സർപ്രൈസ ആയിട്ട് ണ്ടാക്ക വീട്ടില ആരുല്ലേനി അപ്പൊ ഞങ്ങളത് ഇണ്ടാക്കിട്ട് സീനനെ മറ്റേ നെയയില് കശ്മണ്ടിക്കെ ഇട്ട് മൂപ്പിച്ച് നല്ല മണം മണം സീനേന്നെ പശെ തീരെ ടേസ്റ്റ്ല്ലനി
അത് കുക്കറൽട്ടിട്ട് എട്ട് പത്ത് വിസിലണ്ട് അടിച്ചാ സരിയാവായിരുന്നു
ആ ഞങ്ങള് തളപ്പിച് തളപ്പിച് വേവിച്ച്
തിളപ്പിക്കല്ല അത് അങ്ങനെ ആ ചൂടുള്ളത്തോടക്കനെ എടുത്തിട്ടേ അങ്ങനെണ് വിസില് അടിച്ചാലേ എട്ടു പത്ത് വിസിലണ് അടിച്ചപ്പോ ശരിയാവും
ശരിയാതേനി അതൊക്കെ മൈന്ഡില് വരണ്ടേ അതൊന്ന ഓർമ്മില്ല ഇത് എന്താ മണുണ്ട് ടേസ്റ്റ് ഇല്ല
ആ
പിന്നെ എന്ത് ചെയ്യാന
ഇവിടെ എങ്ങനെ ഫുഡൊക്കെ മം ഇവി എടെ എങ്ങനെ ഫുഡൊക്കെ
ഫുഡൊന്നും കൊഴപ്പില്ല കഴിക്കന്നെ മം വല്ല ആ ആ അപ്പെ ആ ഒരു മിന്റ് നമ്മള എപ്പളും വേണം
ഉണ്ടാവുള്ളുന്ന് മൈസൂരല്ലേ എന്താക്കാര അവിടെക്കെ
എവിടേക്കൊക്കെ
അല്ല അവിടെക്കെ എന്താ ക്കാരം ഫുഡ് മൈ
ഫുഡോ ഇവിടെക്കെ എന്താ ഫുഡ് വച്ച മറ്റേ ഈ പച്ചരിന്റെ ചോറായിരിക്കും അധികം ഉണ്ടാവുക. ആ പിന്നെ വെള്ളം പോലത്തെ കറി. പച്ചരി കറക്റ്റ് പച്ചരി നീളമുള്ള പച്ചരി. ആ പച്ചരി തന്നെ കറക്റ്റ് പച്ചരി
ആ ശരി ശരി രസവുണ്ടാവോങ്ങോട്ട്?
എനിക്കറിയില്ല ഞാൻ തിന്നല്ല. പിന്നെ ഞങ്ങക്ക് ഇവിടുന്ന് ഏ ഞങ്ങക്ക് ഇവിടുന്ന് മറ്റേ സാധാ അരിയാ കി മറ്റേ റേഷനരി പോലത്തെ
ആ ആ ആ അതാണേലും കുഴപ്പില്ല. അതും ഞമ്മക്ക് തിന്ന
ആ ഞങ്ങക്ക് ഞങ്ങക്ക് കേരള ഫുഡ് ആയിട്ട് അങ്ങനെയ ആക്കി തരേ
ആ. അങ്ങനെല്ലേ?
ആ ഉം. പിന്നെ നമ്മളവിടുത്തെസാമ്പാറാണ് മെയിൻ ഇവിടെ. ഞങ്ങക്ക് കിട്ടോ ഉം ഞങ്ങക് ഇവിടെ ഹോ മറ്റല് കേരള ഫുഡാണ് അപ്പം സാമ്പാറ്, മോരുകറി, ഇതൊക്കെ
ആ ആ
പൊതുവേ ഇവിടെ കന്നഡയില് കിട്ടു കേ ഇല്ല അവിടത്തൊന്നുകിട്ടല്ല.
ഉം. ആ പിന്നെ നിനക്കെന്താ ഉപ്പേരി അങ്ങനൊക്കെ ഉണ്ടാകുക.
ഈ കോവക്ക ഉപ്പേരി. പയറുപ്പേരി, പിന്നെ ക്യാരറ്റ് ഉപ്പേരി നമ്മടെ വൻപയറില്ലേ വൻപയർ
ആ ആ ആ
ആ അത് ഉപ്പേരിപോലെ ആക്കിട്ട് പുഴുങ്ങിയിട്ട്
ആ വേറെന്തെേലും ഉണ്ടോ? അച്ചാറോ പപ്പടോ അങ്ങനെ എന്തേലും?
ഏതേഒന്നുണ്ടാവുള്ളു.
ആ
ആ അച്ചാറ്, പപ്പടം, ചമ്മന്തി, ഓ എല്ലാം ഉണ്ട്. ഏതെങ്കിലുംഒക്കെ ഒന്നേ ഉണ്ടാവുള്ള. എല്ലാം കൂടി ഒന്നും ഉണ്ടാവില്ല. ഉപ്പേരിയാണെങ്കി ഉപ്പേരി മാത്രം. അച്ചാറാണെങ്കി അതിന്റെ കൂടെ ചിലപ്പോ പപ്പടവോ അങ്ങനെഎന്തെങ്കിലും ഉണ്ടാവും. അച്ചാറിനു മാത്ര ത്രം വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഒരു വേറെ ഒന്നും കൂടി അച്ചാൽ മാത്ര ആയിട്ട് ആർക്കും തിന്നാൻ പറ്റില്ലല്ലോ?
പറ്റൂല അത് ശരിയാണ്. അല്ല പിന്നെ കഞ്ഞി കുടിക്കണം അച്ചാറു തിന്നണെങ്കില്.
ഉം. ഇവിടെ മെയിനായിട്ട് ഇപ്പൊ കുറച്ച് തേങ്ങ കിട്ടീണ്ട് തോന്നുന്നുണ്ട്. ചമ്മന്തി ചമ്മന്തി എല്ലാ തേങ്ങ തീരുന്ന വരെ ചമ്മന്തിന്നേക്ക്.
വെറു വെറും ചോറും ചമ്മന്തിയും സാമ്പാറുവോ?
ആ ആ അതെ അതന്നെ ഞങ്ങള് ഇങ്ങനെ കൊറച്ച് പച്ചക്കറി കൂടിയ ഞങ്ങളിങ്ങനെ പറയും എന്തിന് അടുത്ത് എന്തോങ്കിലും ഏഎന്തിന്? ഈ വെള്ളരിയോ അങ്ങനെ എന്തോ ഉണ്ടേനു. അല്ലെ മുരി മുരിഞ്ഞാകോല് മുരിഞ്ഞാ കോല്.
ആ മുരിങ്ങാക്കായ ആ ആ ആ
ആ മുരിങ്ങാക്കായെ കുറച്ച് ലോഡ് ഇറക്കിന്ന് തോന്നണ്ട് എല്ലാ മറയിലും മുരിങ്ങക്കായ. നാലഞ്ചെണ്ണക്കഒക്കെ കിട്ടും ഓരോരുത്തർക്ക്. ആ ഞങ്ങളെങ്ങനാ പറയും ഓ ഇനിപ്പോ മുരിങ്ങക്കായ് തീരുന്നവരെ മുരിങ്ങക്കാന്റെ കളി
അവരോട് പറയോ?
പിന്നെ.
അല്ല അല്ല അപ്പൊ അവിടുത്തെ ബാശൊക്കെ ങ്ങക്ക് മനസ്സിലാവോ?
അല്ല ഞങ്ങക്ക്പ്പോ കേരള ഫുഡ് ആയതൊണ്ട് കൊറെ മലയാളി ആൾക്കാരുണ്ട്. ഞങ്ങക്ക് കൊണ്ടു തരുന്നരൊക്കെ മലയാളികന്നാ അപ്പൊ ഞങ്ങിങ്ങനെ പറി ഏട്ടാത് തീർന്നില്ലേ എന്താ തീരാ.
ഉം.
ഇപ്പൊ ഇങ്ങനെ എന്താ ചായക്കടിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ? ഉള്ളി ഉള്ളിവട. പ പരിപ്പുവട അങ്ങനോക്കെ കൊണ്ടേറുണ്ടായി ആഹ്. അപ്പൊയി ഈ ഈ എപ്പഴ ഒന്ന് ഇത് തന്ന്ണ്ടേനി. ഈ മറ്റേ ഇതില്ലേ പഴം പഴംപൊരി പഴപൊരി. ആ ഈ പഴമ്പൊരി ഫുള്ള് പച്ചപ്പഴം.
അയ്യോ.
ആഹ് വല്യ മധുരൊന്നും ഇല്ല്യേനി അത് എണ്ണക്കളിയാ നല്ല എണ്ണിണ്ട് അയിന്റെ ഉള്ളി അഹ് ഞങ്ങളിങ്ങനെ ചോയ്ച്ച് ഇ ട്ടതെന്തിന ഇണ്ടാക്കി ങ്ങള് ലോഡ്ണ്ടേര് ചോയ്ച്.
ഹ് ഹ് അതെ തെളച്ച എണ്ണേക്ക്ട്ട്ട്ട് കോരിയ എണ്ണ ഇണ്ടാവില്ല. എണ്ണയ്ക്ക് ചൂടാറി കൈഞ്ഞാ എണ്ണ കുടിക്കും.
നല്ലൊ നല്ലണ്ണ പീഞ്ഞ മുക്ക് വേറൊന്ന് ഒന്നു കൂടി പപ്പടം കാച്ച.
ആഹ് അതിന്റെ അത അതാണെ ആ എണ്ണ
ഉം ഉം ഇവിടെ ഫുഡ് കൊണ്ട് തരു വേറെ ഏട്ടന്മാരോ ഫുഡ് ഉണ്ടാക്കുന്ന വേറെ ആൾക്കാരുഅ അ അപ് ഓരിങ്ങനെ പറയും എന്ത് യ്യാനാ മോളെ ഒര് തരുന്നല്ലേ ഞക്ക് കൊണ്ടു തരാൻ പറ്റുവള്ളൂന്ന്.
ആ അഹ് സെര്യാ.
ഇപ്പൊ ഒരു ബിസ്കറ്റാ ചായക്ക്യ് മെയിനായിട്ട്. ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ബിസ്കറ്റ് ഞങ്ങളറിയും എന്റേട്ടാത് തീർന്നില്ലേ? ഈ ബിസ്കറ്റ് വേണ്ടാ... പറയും എന്നു ബിസ്കറ്റന്നെ. .
ന്തേകാരം.
രാവിലെ എന്തൊക്കെ ഓരോ ദിവസൊ ഓരോന്നോ ഇപ്പം പു ട്ട് ചപ്പാത്തി കറി. ഹ് ഇഡ്ലി ഈ മറ്റേ ചട്നി സാമ്പാറും. ദോശ. ഉപ്പുമാവ് പിന്നെ കന്നടക്കാര ഒരു സംഭവുണ്ട് ബാത്ത്ന്ന് പറയും. റൈസ് ബാത്ത് ചോറു പോൽത്തൊരു സാന. ആ അങ്ങനെ ഒരു മസാല റൈസ്ല്ലേ ആ അതെ. ആഹ് ആ സാധം അങ്ങനൊക്കെയാണ് രാവിലെ തരല്.
ആഹ് ഉപ്പുമാവ്ക്ക് ഏ മറ്റേ പുട്ട്ക്ക്. ഒന്നുണ്ടാവൂല്ലേ?
പുട്ടിന് പഴം പപ്പടംണ്ടാവും. ചെല ടൈമിന് രണ്ടും കൂടി ഒരുമിച്ച് അല്ലെങ്കി. പുട്ടും കടലക്കറിയും അല്ലെ പുട്ടും ചെറുപയറും.
ഉം അങ്ങനെലെ.
ആഹ് അങ്ങനൊക്കെയാണ്.
അതൊക്കെ പിന്നിം സഹിക്ക ഹ് ഹ് ഹ് ചോറിന്റെ കാര്യാണ്.
വിടെ ഒരാൾ ഏർഞ്ഞ വീയ്ത്തിടാ.
ഏ ഹ്.
വല്ലാത്ത പുട്ട് ജയിൽ പുട്ട് പോലത്തെ സംഭവാ ആഹ് പുട്ട് പൊടി ച്ചാ നാലാക്ക് തിന്നാ ഹ് പറയാ വീടില് വിളിച്ചു തന്നെ പറയാ നെ പഠിക്കാൻ വന്നത് ഇന്റെ ഐഡിയര്ന്ന്
ഉം ഇന്നഅയിക്കോട്ടെ പഠിക്കാ നോക്കിക്കോ
ആ ഞാൻ വിളിക്കേണ്ട്ന്നാ പിന്നെ
അ ശരി ശരി ഉം